ഹെലോ
ഹലോ, എന്തൊക്കെയാണ് വിശേഷം? കൊറെ ആയല്ലോ വിളിച്ചിട്ട്?
നല്ല വിശേഷങ്ങൾ. ഒരോ തെരക്ക് കാര്യായി ങ്ങനെ പോവാണ്. ഉം. എന്തെക്കെ ങ്ങളെ വിശേഷങ്ങള്?
എന്താ നല്ല വിശേഷം. ഫുഡൊക്കെ കഴിച്ചോ?
ഓ ഫുഡൊക്കെ കഴിച്ചു. ഇങ്ങൾ കഴിച്ചില്ലേ? ഉം. ചിക്കന് ഇസ്റ്റാക്കി വെച്ചതും പരിപ്പ് കറിയായിര്ന്നു. ഉഹ്, ഉം. ങ്ങക്കെന്തേനു?
ഇവടെ തേങ്ങാച്ചോറും ചിക്കൻ കറിം. അതാവുമ്പോ വേം
ആ വെള്ളിയാഴ്ചല്ലേ!. വെള്ളിയാഴ്ചന്റെ ഇതോണ്ടാ? ഹേ.. അയ്ശെരി.
അങ്ങനെ ഒന്നൊല്ല. ഇവിടെ എല്ലാർക്കും എന്താ വെറും ചോറാവുമ്പോയെ കഴിക്കൻൊരു മടിയ. അയിക്കന്തെങ്കിലൊക്കെരു സ്പെഷ്യലാചാല് വേം കഴിക്കും. കുട്ടികളൊക്കെ
ആഹ്, ആഹ്, അയ്ശെരി. അപ്പൊ അങ്ങനെ ആവുലെ? ആ ആ കൂടുതൽ സ്പെഷ്യൽ ണ്ടാക്കല?
സ്പെഷ്യല് റഞ, എന്തെങ്കിലൊക്കെ ആണ്ട് വെക്കും. ഇന്ന്പ്പോ സാദാ ചോറ്ക്ക് കൊറച്ച് തേങ്ങ ഇട്ട് അങ്ങനാണ്ട് തേങ്ങാച്ചോറ് പോലെ, പിന്നെ സുഖോ ണല്ലോ വെറുംചോറിനെ കാട്ടിലും. ആ വെറും ചോറാവുമ്പോ ഒരു! കറി, കൂട്ടാന്, ഉപ്പേരി ന്നൊക്കെ പറഞ് കൊറെ വിധം ണ്ടാക്കണം.
അതെ? എന്നാ പിന്നെ അതിന്റെ ആവശ്യംഒന്നും വരൂലല്ലോല്ലെ? കറി മാത്രം മതിയല്ലോല്ലേ? ഉം! അയ്ശെരി. മക്കളൊക്കെ സ്കൂളിൽ പോയോ?
ആഹ്. പോയി, പോയി. ഇഞ്ഞിപ്പോ നാ.. രണ്ടീസം ലീവല്ലേ?
ആഹ്, ഇഞ് പ്പൊ രണ്ടീസം ഒഴിവാണ്. ഇനിയിപ്പോ പറയണ്ട., വീട്ടില് ണ്ടാവുമ്പോള്ള അവസ്ഥ.
ചൈഞ്ഞ അവരെ, അവര് പോർ
അവരെ യുദ്ധങ്ങളാണ്. അതെ
ആഹ്.
ഉം നമുക്ക് രണ്ടു ദിവസം തന്നെ അവരെ നോക്കാൻ പറ്റണില്ല.
ഇല്ല ഇല്ല ഓഹ് ശനിയാഴ്ചയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. എങ്കില് ഇന്ന് ഞായറാഴ്ച മാത്രം എങ്ങനെയെങ്കിലും ഒപ്പിക്കായിരുന്നു.
ആഹ് അല്ലെ ഹ ഹ പറയുമ്പോ നമ്മളുടെ മക്കളെ ഇപ്പ നമ്മള് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ മകളെ ഹ ഹ
ആഹ അടങ്ങി നി പോലെ മഴ ആവുമ്പോ പോറത്തുന്ന് കേറൂല
ആ അതെ. ആഹ് അതെ എവിടെയാണ് സൈക്കിൾ ഓട്ടും മഴ ആന്നും വെയിലൊന്നുമില്ല. ആഹ്
ഇവിടെ ആണെക്കിലെ ചുറ്റു ട്ടോ ഇവിടെ ചുറ്റോറം പൊഴേ ഇതൊക്കെയാണ്. അപ്പൊ അവിടക്ക് പോകുന്നില്ല
തന്നെ ആഹ പേടിയാണ്. കാണാതെ ഇറങ്ങിപ്പോയാൽ തെ ആയാല്. അതെ മക്കടെയാണ് പീടിയ മം.
ഇവിടെ മൂന്ന് പോഴാണ് എവിടക്ക് ഏത് സൈഡക്ക് പോയാലും പോഴാ
അത് ശരി പോയേന്റെ നാടുവിലലെ വെള്ളം കേറുവോ
ഏ വെള്ളം കേറൂല ഒരേ പോയക്ക് മൂന്ന് സൈഡി കൂടെ ഇറങ്ങാൻ പറ്റാനൊണ്ടേയ്.
ആഹ് ആഹ് അങ്ങനെല്ലേ.
ആഓലോ
ആഹ് ആഹ് അത്ശരി അങ്ങനെയനല്ലേ.
അപ്പൊ ഈ ശനീന് ഞായറുംക്കെ വരുമ്പോ എന്താ പൊറുപ്പിക്കാൻ കഴിയൂല ആഹ് ഓര് രണ്ടു മൂന്ന് കുട്ടിയോള്ളുണ്ട് ഒരേ പ്രായത്തില് ആഹ് ഒരേ പോലത്തെ ഉം രണ്ട് മൂന്ന് കുട്ടികളണ്ട ഒരൊക്കെ പാടൊ കൂടി സെറ്റ് കൂടിയ പോകോ.
പേടിയണല്ലേ എന്തെങ്കിലും നാട്ടംഅങ്ങോട്ട എന്തെ ആയാ പോരെ
ആഹ് മതി അയിം പറഞ്ഞാലാണെങ്കി മനസ്സിലാവൂല അതാണ് പ്രശ്നം
ന്റെ ഓൾക്ക് കളിക്കാന്നുള്ളതെല്ലെ ഉള്ളൂ നമ്മള് പറഞ്ഞിട്ടന്നവര് കേൾക്കൂല എന്താണല്ലേ ഉം
മയയാവണൊന്ന് പൊറത്ത് കറങ്ങി പിന്നെ പൊറത്ത് കറങ്ങിക്കേറിയ പിന്നെ ആകെ ചളി. അതങ്ങനെ എത്ര എത്ര തൊടച്ചാലും
ആഹ് ദ്ദേഹം നന്നായി കിട്ടൂല.
അയ് ശെരിയാങ്ങ പറഞ്ഞെ നമ്മ എത്ര നന്നാക്കിട്ടും വീട് നന്നായി കാണൂല.
ആഹ് പിന്നെ ഒ ഒന്ന് ഡ്രസ്സ്മേ എന്തെ ന്തെങ്കിലും ഒരു വെള്ളം തുള്ളി ഇണ്ടായാമതി അപ്പൊ ഡ്രസ്സ്‌ മാറ്റേണ്ടിരും.
ഈ മഴയത്ത് ഒണങ്ങി കിട്ടൂലല്ലോ.
ഓണി ഓ യൂണിഫോമന്നോണങ്ങി കിട്ടൂല
ഇങ്ങനേ അതെ മെഷീനിലിട്ട് ഒണക്കിയത് വരെ ഒണങ്ങുന്നില്ല പിന്നെങ്ങനെയാ.
ഇല്ല ഒരു പുതി ഒരു പുതീലിണ്ടാവും ഈ മിഷീലിലൊണക്കിയത്
ആഹ് അതെ
എനിക്കാണെങ്കിൽ അലർജീന്റെ പ്രശ്നൊണ്ടായോണ്ടെ ഈ മിഷീലൊണക്കിയ ഡ്രസ് സണെങ്കിലും ഇന്ക്ക് തുമ്മലിണ്ടാകു അല്ലേലീ മായ മയക്കാലത്ത് കൊറച്ച് അലർജി കൂടുതലാണെ അപ്പൊയീ ഡ്രസ്സും ഇതൊക്കായിട്ടേ
ആഹ് ആഹ് അയ്ശെരി
ഉം
അപ്പൊ തുമ്മല് വരാഞ്ഞില്ലേ നഞ്ഞ ഡ്രെസ്സിട്ടാല്
ആഹ് നനഞ്ഞ ഡ്രസ്സ്ർഞ്ഞാല് ഇനിക്ക് മയക്കാലായ ഈ തണു ഉപ്പുകാല മഴക്കാലക്കായ പിന്നെ തുമ്മലന്നെയിക്കാരം
പിന്നെ ബുദ്ധിമുട്ടാല്ലേ കാണിച്ചിട്ട്
ആഹ് ആഹ് കാണിച്ച് കാണിച്ച് ഞാനി മൂന്ന് വർഷം മുന്നൊക്കെ തുടർച്ചായി മരുന്നു കുടിച്ചീനി ഇപ്പഞാ നിർത്തി ആ ടെസ്റ്റിയ്തപ്പോ മൂക്കില് ദശണ്ട്ന്നാ പറഞ്ഞേ ചെറിയ തോതില്
ആഹ് ആഹ് അത്ന്റെ ഭാഗായിരിക്കൂല്ലേ
ആഹ് ചെറിയ കുട്ടികളാവുമ്പോത്തന്നെ പോകണ ദശാണ് പക്ഷെ അതെന്തോ ചെലോൽ ക്കങ്ങനത് പോയി കിട്ടൂല പറഞ്ഞു
തന്നേ
ആഹ് അപ്പാതിൻ്റൊരു ചെറിയ പ്രശ്നണ്ട് ആ ഓപ്രേഷൻ ചെയ്യാനുള്ളതില്ലെയ്നും
തന്നേ
ആഹ് ആഹ് അങ്ങനെ മരുന്ന് കുടി ക്കമനങ്ങാണ്ടങ്ങനെ ഞാൻ തുടർച്ചായിട്ട് മെമരുന്നൊക്കെകുടിച്ചിനു പിന്നയിൻ്റെ സ്പ്രേ അടിച്ചിട്ട് ഇൻ്റെ മൂക്ക് ക്ക്നൊരു ഒരെടങ്ങ് ഒരു എന്താ അതും പറ്റിണില്ല
തന്നേ
ആഹ് ഒരു ഉം അപ്പൊ അപ്പൊപിന്നെ ഞാൻ നിർത്തി ഈ ആദ്യക്കെ എനിക്ക് മയ് കാലങ്ങനെ തണുപ്പുകാലങ്ങനൊന്നുണ്ടായില്ലെപ്പോഴും തുമ്മലന്നെനി ഇപ്പാപ്പിന്നെ ഇങ്ങനെ മയക്കാലങ്ങനൊക്കെ വന്നാലേ ഒള്ളൂട്ടോ
ള്ളുലേ ആഹ് ശെരി അസുഖങ്ങളുണ്ടായാലും ബുദ്ധിമുട്ടാണല്ലോ അലർജിയൊക്കെ ആവുബൊ
ആഹ് അലർജി കൊറച്ച്ഴിഞ്ഞാ ആസ്മേക്കൊക്കെ മാറുവേ
തന്നെ
ആ മാറുംമാറും ഇപ്പവിടെ അടുത്ത് ഒരുകുട്ട കുട്ടീന്റെ ഓപ്പറഷപ്പൊകഴിഞ്ഞു മൂക്കില്ദശഇണ്ടായിട്ട് ചെറിയകു
പറഞ്ഞേക്കല്ലേ? ഓപ്പറേഷൻചെയ്ത് പ്രശ്നഇല്ലാത്ത ഓപ്പറേഷ തോന്ന്ണ്ട് അങ്ങനെ പറ്റുംന്നുണ്ടങ്കിചെയ്ത് മാറ്റ റ്റുന്നതല്ലേ നല്ലത്
ആ ആണ്പക്ഷെ ഇൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ മാത്ര ഇല്ല
അ ഇല്ല ലെപ്പം പിന്നെഎങ്ങനെയത് പോവല്ലോ അയിന് വേറെഎന്തെങ്കിലും വയ്യിണ്ടോ
ആ അത് ഈ സ്പ്രേ ഇണ്ട് ആ സ്പ്രേഅടിക്കുമ്പോഅതങ്ങനെ കൊറച്ച് കൊറച്ചായിട്ട്ങ്ങനെ പോകും
ആ ഇതടിച്ചിട്ട് എൻതേ മാറ്റം തോന്നിനിയോ?
മാറ്റം ആ മാറ്റം ഞാൻ പറഞ്ഞിലെ ആദ്യംവന്നാല് പ്പളും തുമ്മലന്നെയായിരുന്നു ഇപ്പങ്ങനെ ഈതണുപ്പ്കാലം മയക്കാലൊക്കെ വരുമ്പളൊള്ളൂ ചെറിയപ്രശ് ശ്നൊള്ളൂ അല്ലെങ്കി വല്യകൊഴപ്പല്ല
ഇല്ല ലേ അങ്ങനെന്നെ തുടർന്നാണ്ട് മാറ?
ത്രേയിം എന്താ ഇങ്ങനെ അട അടക്കിതൊടച്ച്കൊണ്ടുപൊണം
ആഹ ആഹ
മാറാല പൊടി അങ്ങനെപറ്റൂല
ആഹ പിന്നെ ആ പണിയൊക്കെ ചെയ്യാനുംബുദ്ധിമുട്ടല്ലേ അതൊന്നു ചെയ്യാൻപറ്റോ ങ്ങക്ക്?
പറ്റൂല ഞാനിവിടെ ഒരാളെവിളി ക്കേലാണ്. അത് അത്രയുംപ പിന്നെന്തറിയോ ഞാനെടക്ക്ടക്ക് ചെയ്യോ അപ്പൊപിന്നെ വല്ലാണ്ട്പൊടിയൊന്നും ഉണ്ടവുല അപ്പംഇങ്ങനെമാസ്ക് മാസ്കൊകെവെച്ച്ങ്ങനെ അങ്ങനെ ചെയും പിന്നെനൽച്ചുലിയൊക്ക ഇൻക്ക. ആവുമ്പോ ഞാന് ഒരാളെവിളിക്കലാണ്
ആ കയ്യുല്ലല്ലേ ഒ
ആഹ് കഴിയുല കഴിയുല പിന്നെന്താറിയൊ നൽച്ചുളിയണ് കഴിയുമ്പോത്തിന് നമ്മളോളൊ
ഹഹഹ അത് ശരിയാ പിന്നെനമ്മക്ക് നോമ്പോൽ ക്കനൊന്നുംകഴൂല ഹഹ് പ പണിയെണ്ടാവുള്ളൂ അതെ ഉം ഉം ശരി ഉം വല്യവീടാ?
വല്യയവീടണന്നൊയ്വച്ച രണ്ട് നിലന്റെ
ആഹ അ ആ ശരി എന്നാലും കഴൂലലെങ്ങനെ അലർജിന്റെ ഇതല്ലോടെ ഒന്നായിട്ട് നോക്കാനും കഴിയൂല്ലല്ലല്ലേ?
ഏഎഒയ് ഇൻക്ക്ഇഷ്ടല്ല രണ്ട് എ മേലെന്നും എന്തിനാണ് വെറുതെ മേലെന്നുംആരുംകടക്കണില്ല
ആഹ വെറുതെണ്ല്ലേ മക്കളൊക്കെങ്ങ് വെല്യതാവണംന്നാപറ്റുംല്ലേ?
ആ ഇനിക്കും യ ഒന്നന്നെള്ളൂ
ഏയ് ഒന്നേയൊള്ളൂ? അയ്ശരി എത്രയലാണ് പഠിക്ക്ണ്ടൊ?
ഐ എജീയിലാണേ
ഏ അയ്ശരി ഹസ്ബന്റന്താ ചെയ്യ്ണെ?
ഹസ്ബന്റ് വർക്ക്യ്യാണ്
ആ ആഹ നാട്ടിലന്നെണല്ലല്ലേ? ആഹ ശരി ആഹ ആഹ ശരി ആലെ അപ്പോര് രാവിലെ പോവയ്ക്കാരോ?
ആ രാവിലെപോവും.
ആ ആ ശരി ഇപ്പൊങ്ങൾറ്റയൊക്കെണ്ടാവുള്ളൂല്ലേ?
ആ ഹസ്ബന്റിന്റെ ഉമ്മീഉപ്പീണ്ട്
ഉമ്മി ഇപ്പണ്ടൊ?
ആ ആ
ആ ശരി തറവാടായിരിക്കൂല്ലേ?
ആ ഒറ്റ മോനെന്നൊള്ളു പിന്നെ ഒരു നാത്തൂനു ആണ്.
ആ ആ അയ്ശരി
ആ
ഓരെ കല്യാണം കഴിഞ്ഞതാ?
ഏ
നാത്തൂന്റെ കല്യാണം കഴിഞ്ഞതാണോയ്ക്കാ.
ആ ആണ് ആണ് നാത്തൂന്റെ കല്യാണം കഴിഞ്ഞ്
ആ ആ അ ശരി
അവടെ പോയില്ലേ?
ഏ ആ അവ്ടെ പോയിന് പോയിന് ഉം ഓല്ല് രാവിലെ ഇപ്പോ ഓല് ഫാർമസിയിലാണ്. ഇവല് രാവിലെ പോയി രാത്രി വരുള്ളൂ. അല്ല കൊറച്ചു പോവണം മഞ്ചേരിയാണ്. കൊറച്ച് പോവാണ്ട് ഉം രാവിലെ പത്ത് പത്തണി പത്തരക്കെ ആകുമ്പോ പോവും. പിന്നെ രാത്രി ഏഴര ആ ടൈമിൽ വരും. ഉം ഉം ഉം ഉം ഉം ശരി. പിന്നെന്തേ
ആഹ് ആയിക്കോട്ടായിക്കോട്ടെ. എന്നാ ശരി. ഉം